ഹലോ
ആ ഹലോ
ആഹ കേക്കവോ എങ്ങനെയ ഹെലത്തൊക്കെ ോക്കിയ
ഹെൽത്ത ഒക്കെ നോക്കിയാണ് പക്ഷെ മന ങ്ങനെ ഒരു സുഖ ഇല്ല അത് ഇടക്കിടക്ക്ന കുറേ സങ്കട അനാവശ്യം ഇല്ലാത്ത കുറെേ സങ്കടകൾൊക്കെ വരും
എന്താങ്ങെ അങ്ങനെ എന്താ ഭയങ്കര ചിന്തയാ ഓവർതിങ് ചെയ്യണ ആളാണാ
യെസ്
ആഹ് അതാണ് പ്രശ്നം അ എന്തേം അങ്ങനെ ഓർത്തിങ്ക ആണത്
അത് ചിലനേരത്
അങ്ങനെ തോന്നിപ്പോണ പക്ഷെ എനിക്ക് എനിക്കങ്ങനെ തോന്നല്ലോ പക്ഷെ മനസ്സിന്ങ്ങനെ തോന്നിപ്പോു
ആണോ അപ്പൊ എന്ത്‌ ചെയ്യ അങ്ങനെ വരുന്ന സമയങ്ങളില്
അങ്ങനള്ള സമയങ്ങളിൽ ചില നേര കരയാറുണ്ട് ഒറ്റക്കിരുന്ന്ന്ന്
അ അങ്ങനെ അങ്ങനെ കറന്നെ പക്ഷെ അങ്ങനെയല്ല നമ്മൾക്ക് അങ്ങനെ ഒരു വശം വന്ന നമ്മൾതിന അങ്ങനെ മറന്നളയുക ഉ അതിന അതിന്റെ വഴിക്ക് വിട്ടാൽ മതി ഇപ്പൊ എന്താ പറയാ അപ്പൊ നമുക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള ള്ള കാര്യങ്ങൾ ചെയണം അതിനെ മാ ാൻ വേണ്ടി അങ്ങനെ ശ്രമിച്ചു നോക്കാൻ പാടില്ലേ
ആഹ അങ്ങനെ ഇടയ്ക്കിടക്ക് ട്രയിഞ്ഞണ്ടാവോ പക്ഷെ പറ്റൂില്ല
ആ് അതല്ലേ അത് നമുക്ക് തോന്നണത് നമുക്ക് അങ്ങനെ എന്താ പറയാ ഒരു നമുക്കൊരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഏ ഓവർകം ചെയ്ത് വരാനുള്ള ഒരു കഴിവും കൂടി നമുക്കുണ്ട് അപ്പൊ നമ്മൾതനുസരിച്ച് ചെയ്യണം എന്ത് എങ്ങനെ വിഷമം എന്താ എങ്ങനെ ആ വിഷമം വരാൻ കാരണം എന്താ
അങ്ങനെ കാരണങ്ങളൊക്കെ ചോദിക്കല് എന്ന് പറയാനപ്പോ വെറുതെ എന്തെ വെറുതെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും
നമ്മള അങ്ങനെ വിഷമിക്കരുത്
ചെലപ്പോ ഒറ്റക്കാവും ഒറ്റക്കിരിക്കുമ്പോ ന്താണല്ലോ പ്പാരേം കൂടാന്ണ്ട് - ഉണ്ടാവൂ ആരുംന്നെ കൂട്ടിയില്ലെങ്കില് അവരടെടുത്ത് പോകുമ്പോ എന്തേ പറഞ്ഞലോ അങ്ങൻത്തെ ചിന്തകളൊക്കെയാണ് കൂടുതല്
എഹ് അങ്ങനെയല്ലത്പ്പത് ന്നമ്മളിപ്പരങ്ങനൊരു കാര്യം പറയട്ടെ ഇപ്പ ന്നമ്മള് ജനിക്കണത് ഒറ്റക്കാ ഇല്ലേ ആഹ് അപ്പൊ പിന്നെ നമ്മൾക്ക് നമ്മളോടാണ് ആദ്യം ഇഷ്ടം വേണ്ടത് ഏ ന്നമുക്ക് അങ്ങനൊര്ത് വരുമ്പത്തി നും എന്തെയ്യണം ഒന്നുല്ലെങ്കി ന്നമുക്കിഷ്ട്ടുള്ള കാര്യങ്ങള് ചെയ്യണം ഇപ്പൊ എനിക്കൊരു സങ്കടം വന്ന കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് പൊറത്തോട്ട് ഇറങ്ങാൻ തോന്നും കുറച്ച ആളുകളെ കാണുന്നത് തോന്നും അല്ലെങ്കി യാത്ര ചെയ്യാൻ തോന്നും ഞാൻ ബസ്സികേറുന്ന ഒരു ഹെഡ്സെറ്റ് ഒക്കെ കൊറച്ച് പാട്ടൊക്കെ കേട്ട് കെടാ അപ്പമ്ക്ക് അങ്ങനപോ അങ്ങന അപ്പാ എന്താ ഇയാക്കെന്തഷ്ട്ടൊള്ളത് ചെയ്യാനായിട്ട് അങ്ങനൊള്ള കാര്യങ്ങൾ ചെയ് ചെയ
ഉം
അല്ലെങ്കിൽ ബുക്ക് വായിക്കും ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും ഇയാളെന്താ ചെയ്യണെ
എനിക്ക് കൂടുതലും ഈ ഡാൻസൊക്കെ ഇഷ്ട്ടാ
ആഹ് അപ്പന്നല്ലോര് ഒര് പാട്ട് വെച്ചങ്ങ് ഡാൻസെയ്താ പോരേ അപ്പ ന്നമ്മടെ വെഷമങ്ങളൊക അങ്ങട് മാറും എപ്പോഴ എന്താ എങ്ങനെ എന്താ ഹോബി എന്താ അങ്ങനെ പ്രത്യേക ഹോബിയൊന്നുല്ല
അങ്ങനെ പ്രത്യേകിച്ചില്ല
ആഹ് ആണ അല്ല ഞാൻ ചോയ്ച്ച് പൊതുവെ ഇപ്പഴ്ത്തെ പെമ്പിള്ളേര്ക്ക് എന്താ ഈ യൂട്യൂബ് ചാനലൊടങ്ങാ താ ഏ അതായത് സ്കിൻ കെയറ് ഹെയർ കട്ട് ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഇഷ്ട്ടോണ്ടാവുല്ലോ
ആഹ് എനിക്കൊരു ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ട്
ആഹാ എന്നിട്ടാ അങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്ക്ണേ അതൊക്കെ ന്നമ്മൾക്ക് വെറുതെ ഇരിക്കുമ്പോ തോന്നുന്ന കാര്യങ്ങള അതിനെയൊക്കെ നമ്മള് നിസ്സാരോ കിട്ട് മുന്നേറണം അതാണ് നമ്മക്ക് നമ്മക്ക് ഒരു ധൈര്യം വേണം നമുക്ക് നമ്മളോടൊ ഒരു ഇഷ്ടം വേണം അപ്പന്നമുക്ക് അപ്പ യൂട്യൂബ് ചാനല് ഒരു വീഡിയോ ചെയ്യണം ഒരു മേക്കപ്പ് വീഡിയോയാ അല്ലെങ്കിലൊര് ഡാൻസ് വിടി റീൽസാ അങ്ങനെന്തെലൊക്കെ ചെയ്യണം അതല്ലേ അയ്ന്റോരു ഭങ്ങി
അതൊകെ ഞാൻ ഇട്ടിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു
ചാനല്ന്റെ പേര് പറഞ്ഞതരണോട്ടാ ഞാൻ സബ്സ്ക്രൈബെയ്യാം
ഓക്കെ
കൊള്ളാലോ എന്നിട്ട് എന്താപ്പ സ്കൂളില് ഇപ്പ ഫ്രണ്ട്സ ഒന്നുല്ലേ
ആ ഫ്രണ്ട്സൊക്കെയുണ്ട്
കേൾക്കാൻ സങ്കടം ഒന്നും കേൾക്കാൻ ആരു ഇല്ലന്ന് പറയണന്താ
അത് ചെല ന്നേരത്ത് എന്റെ മൈൻഡ് സെറ്റ് അങ്ങൻത്തെ രീതിയിലാവും തോന്ന്ണ്
ആണഅപ്പൊ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് സംസാരിക്കണം അവരെ കൂടെ എട കൈ പൊറത്തൊക്കെ പോണം
ആ പൊറത്തൊകപ് ആ വീട്ടിന്ന് വിടും കൊഴപ്പൊന്നില്ല
പിന്നെ എന്താ പ്രശ്നം പിന്നെന്താ അമ്മ അമ്മേനോട് ഓപ്പൺ ആയിട്ട് പറയാൻ പാടില്ല കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ അമ്മ ഒരു ധൈര്യമല്ലേ
ഉം അങ്ങനെ ഞാൻ ഒപ്പണ്ണായിട്ട് പറയാറില്ല
ആഹ
ണ്ടെങ്കി എന്തെങ്കിലും ഉണ്ടെങ്കിലും മനസ്സില് വെച്ചങ്ങ്ട് തീർക്കും
അത് ഞാൻ ആദ്യം ഇട്ടാ കേിക്കണം ഞങ്ങ കേൾക്കുന്ന ഒരു സങ്കടം വന്ന് ഞാനാ ആദ്യം എന്റെ അമ്മയോട് പറയണം
ആ പക്ഷെ ഇപ്പ ഈ ഇടയിട്ട് മാത്രം ഒരു കുറവുണ്ട് അത് ഞാൻ എനിക്കൊരു ആന്റി ഉണ്ടേ
ആഹ
അപ്പൊ ആന്റീടടുത്ത് ഞാൻ ഈ സങ്കട എല്ലാം പറയാ.
ആ അപ്പൊ അമ്മയേക്കാൾ വിശ്വാസണ് ആന്റീനോട്. ആ അപ്പൊ കൊഴപ്പല്ല ഒരാള് നമ്മളെ കേക്കാനായിട്ട് ഒരാള് ഉണ്ടായാ മതി. ആ അപ്പൊ അതാണ് പിന്നെ ഇപ്പഴത്തെക്കെ കുട്ടികൾക്ക് പൊതുവേ കുട്ടികൾക്കല്ലട്ടൊ എല്ലാവർക്കും ഇപ്പ എല്ലാവരും ഇഷപ്പെട്ട് പണ്ടെന്നൊക്കെ പറഞ്ഞ പൊറത്തൊെ പോവുകയും ങ് കുറെ ഫ്രണ്ട്സും നമ്മുടെ വീടിനടുത്തൊക്കെ ചു കുട്ടികളൊക്കെണ്ടുമ്പോ കളിക്കാ ക്കാ ള്ണ്ടാവും അപ്പൊ ഈ ഡിപ്രഷൻ അടിക്കാനും ചിന്തിക്കാനൊന്നും നമുക്ക് സമയല്ല. ഫുള്ളിങ്ങനെ കളിച്ച് നടക്കണം. എ വെക്കേഷൻ ആകുമ്പോ ഇങ്ങനെരു രണ്ടു മാസം നമുക്ക് കളിക്കാം. ഇഷ്ടമുള്ള സ്ഥലത്ത് പോക അങ്ങനെയൊക്കെയായിരിക്കും ചിന്തിക്ക്ണത്. ജിപ്പാൻത്തെ എല്ലാ കുട്ടികളും ഫോണില മൊബൈൽ ഫോണിലാണ്. വേറെ പുറത്തോട്ടൊന്നും ഇറങ്ങലില്ല ആ പക്ഷെ വീട്ടിലി റ്റക്ക് ഇരിക്കണം മൈൻഡല്ലേ?
ഒറ്റക്ക് ഇരിക്കുമ്പോ ടി വി കാണും പക്ഷെ ഒറ്റക്കിരിക്ക
ആഹ് ഹി ആ അതാ പറഞ്ഞ ഒറ്റക്ക് ഇരിക്കുന്ന അതായത് ആരോടൊന്നും മിണ്ട കളിക്കാതെ വെക്കേഷനൊക്കെ വീട്ടിൽ തന്നെ ചെവഴിച്ച് എവിടെയും പോകാതെ എവിടെയും പോയി നിൽക്കാതെ അങ്ങൻത്തെ ക്യാരക്ടറാണോ? ആ അ സാധാര അങ്ങനെയുള്ള കു കുട്ടികക്കെ ഇങ്ങന ഡിപ്രശനും കാര്യങ്ങളൊക്കെ വര്ണത്
ഉ
ആ വിഷന്നന്ന് അതൊന്ന നമ്മള് എന്താ പറയാ അതൊക്കെ നമ്മള് നമ്മളെ ആ ഒരു രീതിയില് കണ്ടാ മതി. ഇനി അഥവാ ഒട്ടും പറ്റിയില്ലെങ്കിൽ നമുക്കരു സൈക്കോളജിസ്റ്റിനെ കാണാം.
ആ ഞങ്ങളടെ സ്കൂളിലേ എ ഞങ്ങളെ സ്കൂളിൽ എ പി സി ഉണ്ട് അപ്പൊ ഈ എ പി സില് കൊറെ പ്ര പ്രോഗ്രാംസ്ണ്ടാവും അപ്പൊ ഈ ഇടക്ക് ഇപ്പൊ മെയ് ആറാം തീയതി എറണാകുളം ഹൈക്കോർട്ടിൽ വെച്ചിട്ട ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എസ് പി സി ബഡി എന്ന് റഞ്ഞൊ പ്രോഗ്രാം അപ്പൊ ഇതിന്റെ അത്താണെങ്കില് ആ പോയി. പോയി മാനസികാരോഗ്യത്തിനൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ സൊല്യൂഷനക്കെ വേണങ്കി ഇവര് തന്നെ ഒരു നമ്പറൊ ക്ക് തരും അതില് വിളിച്ച് പറഞ്ഞാൽ മതി എന്തൊക്കെ പ്രശ്നണ്ട്
ആണോ ആണോ അത് കൊള്ളാലോ ഇത് വെക്കേഷനായിട്ടുള്ള ക്യാമ്പാണോ
ക്യാമ്പര്ന്നു
വൺ ഡേ ആണ് അല്ലാണ്ട് സ്റ്റേ ചെയ്യ
സ്റ്റേ സ്റ്റേ അല്ല സ്റ്റേ ചെയ്യ്ണ വേറത് കാരണ
ആണല്ലേ ഓക്കെ അപ്പൊ സ്റ്റേജ് അങ്ങനെ ക്യാമ്പ് ഒക്കെ വരുമ്പോ പോണോട്ടോ നമുക്ക് അതിജീവിക്കാനുള്ളതൊക്കെ പഠിക്കാൻ പറ്റും അപ്പൊ തന്നെ അപ്പൊ നല്ല കാര്യല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വിഷമം വരുമ്പോ നമ്മളെ സഹായിക്കാനായിട്ട് അവരുണ്ട് അപ്പൊ എന്ത് വണെങ്കിലും നമുക്ക് അപ്പൊ ഒരു കൗൺസിലിംഗ് പോലെ ചെയ്യു അപ്പൊ നമുക്ക് ഭയങ്കര മനസ്സില് ഭയങ്കര സന്തോഷമായിരിക്കും അതൊക്കെ നമുക്ക് വേണ്ടി തരുന്ന ഇനി അതൊന്നും പോരെങ്കില് ങ് ഗവൺമെന്റിന്റെ ന്നെയുണ്ട്. ഇങ്ങനാ ഫ്രീ ആയി കൗൺസിലിങ് ചെയ്യണ ഈ ഇതുകൾ ഏജൻസി പോലെ അപ്പൊ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്ത് കഴുമ്പോ അവര് പറയ്ണ സ്ഥലത്ത് ചെല്ലഴിയുമ്പഴത്തേനും നമുക്ക് ന മയനെ പറ്റി നമുക്ക് കൗൺസിലിങ് ചെയ്യാം അപ്പൊ കൗൺസിലിന്നക്കെ പറഞ്ഞാ നമുക്ക്തിന്താ നമ്മള് പോയ പോലെയിരിക്കില്ല തിരിച്ച് വരുന്നത് ഭയങ്കര ഹാപ്പി ആയിരി അതായത് നമ്മളെ ചിന്തിച്ചുട്ടണ കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന് വലിയ കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് നടക്കണുണ്ട്ന്നൊക്കെള്ളരു ചിന്ത വരും നമുക്ക്. ആ അപ്പൊന്തിനങ്ങനെ? നമ്മള അങ്ങനെ വെറുതെന്നും ചിന്തിച്ചൊന്നും ഇരിക്കണ്ട ഡിപ്രഷ ഒന്നും അടിക്കണ്ട. കേട്ട ഹഹഹഹ പിന്നെ വേറെ എന്തൊക്കേണ്ട് വിശേഷം?
വിശേഷങ്ങൾ.
മ് അല്ലപനീയനില്ലേ അപനീയന്റെ കൂടെ കുറച്ചരം സമയം ചെലവഴിക്കാൻ പാ ടില്ല അപ്പൊ കുറചങ്കടൊക്കെ മാറൂലേ?
ആ ഞാൻ ചില നേരത്തൊക്കെ സ്പെൻന്റയ്യാറുണ്ട്.
ആ ഹാ അങ്ങനെയല്ല പ്പോഴും അവന്റെ കൂടെ കളികൊക്കെ ചെയ്യണം. നമ്മുടെ ബ്രദറല്ലേ അപ്പൊ അവനും ഇതുപോലെ ഒറ്റപ്പെട്ടു പോകരുത്. അപ്പൊ നമ്മൾ അവന്റെ കൂടെ വേണം. അപ്പൊ അതുപോലെ അവന്റെ കൂടെ കളിക്കണം ചെറിയ കു കുട്ടിയയോണ്ടായിരിക്കും ഒരു മടിയായിരിക്കും നമുക്ക് നമുക്ക് നമ്മളെ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കില് സംസാരിക്കാനും വർത്താനൊക്കെളുണ്ടാവലോ ആ അത് അങ്ങനെയല്ല നമ്മള് പ്പൊ അവരെ കൂടെ കളിക്കണം പ്പൊ നമുക്ക് മൈന്ഡ് ഒന്ന് ഫ്രീ ആക്ക. അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം നമക് നമ്മളെ ഇഷ് പല കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പൊ യാള് പറഞ്ഞ ഡാൻസ് കളിക്കാൻ ഷ്ടന്ന് പറഞ്ഞില്ലേ
അതെ.
ആ അപ്പൊ രണ്ട് ഡാൻസ്ക്കെ പാട്ട്ടുക ഡാൻസ് കളിക്കുക. സന്തോഷിച്ചിരിക്കുക എപ്പോഴും പിന്നെന്തെലും ഒരു സങ്കടം വന്ന് ഭയങ്കര സങ്കടം വന്ന് ഉള്ളിലോ നമുക്ക് ഏറ്റവും വിശ്വാസള്ള ഒരാളോട് പറയണം.
അപ്പതന്നെ മനസ്സ് ഫ്രീ ആവും.
ഞഎവിടെലും പറയാറുണ്ടോ?
ആഹ് ഞാൻ പറുഞ്ഞിലെ ആന്റീടെടുത്ത് ഞാൻ പറയാറുണ്ട
ആണ അപ്പൊ ആന്റീണ്ടല്ലോ അപ്പൊമുക്ക് ഹാപ്പിയിട്ടിരിക്കാലോ.
അതെ.
ഉം പിന്നെ ഇപ്പ മേ മെഡിസിനക്കെ കഴിക്കണണ്ടോ?
ആണ അല്ല പനിയായിരുന്നന്ന് പറഞ്ഞല്ലോ അതാ ഞാൻ ചോദിച്ചത്.
ഇപ്പൊത് മാറി.
മാര്യോ കുഴപ്പൊന്നില്ല ആ പനിയായിട്ടിരിക്കാമ്മൾ വീട്ടിൽ തന്നെല്ലേ അതാണ് കൊറെ ഡിപ്രഷൻ വന്നത്.
അപ്പൊ പുറത്തൊന്നും പോവാൻ പറ്റില്ലല്ലോ നമുക്കഷ്ടുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് സങ്കടം വരും. ആ അപ്പൊ നോക്കിയാതി ഇപ്പൊ എല്ലായിടത്തും പനിയുണ്ട് അപ്പൊ സൂക്ഷിക്കാൻ പറാ അനിയനൊക്കെ നോക്കണം. നമുക്കോരുസുഖം വന്ന വീട്ടെല്ലാർക്കും വരും. മാക്സിമം പുറത്തുന്നൊന്നും ഭക്ഷണം മേടിച്ചു കഴിക്കണ്ട. ഹലോ.
പറഞ്ഞോ പറ
ആ കേൾക്കാവോ? ആഹ പുറത്തുനിന്ന് ക്ഷെ ഇതെങ്ങനെയ ഫുഡ് പോയ്സൺ പോലെ ഇടിച്ചതാണോ?
യിസം ഒരു രണ്ടുസം ട്രിപ്പ് കഴിഞ് വന്നപ്പോ അതിന്റെരു ഇതില്
ആ അപ്പൊ എങ്ങനെ പോയത് ട്രിപ്പ കൂടെയള്ള ആർക്കെലും പനിണ്ടായിരുന്നോ?
ഇല്ല മൂന്നാർലാ പോയത് അപ്പൊ അവിടത്തെ തണുപ്പടിച്ചിട്ട് ആകെ
ആ ഹാ. തണുപ്പലേ ശരിയാണ് അതാ ഞാൻ പറയുമ്പോ നമ്മളിപ്പൊ ചൂടിലല്ലേ നിൽക്ക അത് ചൂടിന്ന് പെട്ടെന്ന് തണുപ്പിലോട്ട് വരുമ്പോ നമുക്ക്. നമ്മുടെ ശരീരത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റും.
എനിക്കൊന്നാമത് തണുപ്പ് പിടിക്കാത്ത വ്യക്തിയാണ് എനിക്ക് അലർജിയും അങ്ങനത്തെ കാര്യങ്ങളുണ്ട്.
ആ തണുപ്പിനലർജി.
അതെ
അപ്പൊ അത് ഡോക്ടറെ കാണിക്കണട്ടോ. ഈ അലർജി വന്ന് കഴിഞ്ഞാ അങ്ങനെ ഇത് ആ അപ്പൊ ഈ സ്നോ ഫിൽസ് എന്ന് പറഞ്ഞ ഒരു ഇത് എന്റെ മോൾക്ക് ഇപ്പലർജിയാ. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഇ സ്നോഫിൽസ് കൗണ്ട് ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിക്കണം അല്ലാതെ. വെറുതെ നമ്മൾ മ രുന്ന് കഴിച്ചിട്ട് കാര്യില്ല എന്താ കാരണം. മരുന്ന് കഴിക്കണം ബ്ലഡില് കൗണ്ട് കൂടുതലാണെങ്കിലും നമ്മൾ അതിനനുസരിച്ച് മരുന്ന് കഴിക്കണം. ഉം ഇപ്പൊ ഹാപ്പി ആായ സന്തോഷായ ഇപ്പൊ കുറച്ചെങ്കിലും സന്തോഷ ആയോ?
ആ
ആഹ അങ്ങനെ നമ്മളെല്ലാം പോസിറ്റീവ് ആയിട്ടിടണം വിഷമിക്കേണ്ടട്ടോ. ഇതിന് വന്ന് കഴിഞ്ഞാൽ നമ്മള് ഇതെല്ലാം നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പിൽ എപ്പോഴും നിക്കണം. എന്തു വന്നാലും നേരിടണം. നമ്മൾ ധൈര്യായിട്ട് നിക്കണം സ്ട്രോങ് ആയിട്ട് നിക്കണം ഓക്കെ.
ഓക്കെ
ഉം എന്നാൽ ശരിയെടാ എന്തേലു ണ്ടെങ്കി ഇങ്ങനെ വിഷമൊക്കെ വരുമ്പോ എന്നെ വിളിച്ചോ. ഉ ശെരിയന്നാ.